ഓഹ്.
ഹൽ എന്തൊക്കെ വിശേഷം.
ആഹ് നല്ല സുഖായിരിക്ക്ണു അവിടെയോ?
സുഖം ചായ കുട്ച്ചോ?
ആഹ് ചായുട്ച്ചു
എന്താകടി ഇന്ന് ചപ്പാത്തി കടലക്കറി.
ചപ്പാത്തി കടലക്കറി ആഹ് എനിക്ക് ഇടിയപ്പം മൊട്ടക്കറിം. ആഹ്. ലെഞ്ചൊക്കേയോ?
ഇല്ലെയ് അരിഇട്ണൊള്ളൂ അലക്കല് പൗതിയായ്ന്നു അലക്ക്ണോട്ത്ത്ന്ന് പോന്നതാണ് വെള്ളം തൾച്ചപ്പൊ. ഇവടെ നല്ല മഴേണ് അല ആഹ് അലക്കേന് അപ്പൊ അവിട്ന്ന്ന്ന വ എട്ട വഴച്ചാണ്ട് പോന്നതാ. വള്ളം തളച്ചാപ്പ ആഹ്. അവനെ മയായിട്ട് തീണ്ട് കത്തി പിടിച്ചുണ്ടാവ്ണില്ല.
ആഹ് അട്പ്പിലാണ്ലേ വീട വിറകടുപ്പിലാണ്ല്ലേ വെക്കാ.
ആഹ് ചോറയ്മെവെക്കും ബാക്കിള്ളൊക്കെ മറ്റേത് ഗ്യാ ചോറട്പ്പത്തക്കും ബാക്കിള്ള ഏകദേശൊക്കെ ഗ്യാസിമെണ്ടാക്കും.
ആഹ് അതന്നെ എല്ലായിടത്തും അങ്ങനെയാചെയ്യല് ഇവിടെ അതെ തീ ഇങ്ങനെ പി ട്ടേ ഒള്ളൂ ഇന്ന് വൈകുന്നേരം ഉസ്താദിന് ഫുഡ് കൊട്ക്കണം. അപ്പൊ പിന്നെ ആഹ് ഒരു. ഇതില് അങ്ങനെ നോക്കിയാമതിയല്ലോ എന്ന്വിചാര്ച്ചിട്ട് കൊർച്ച് മതിയല്ലോ ഉച്ചക്ക മാത്രം വൈകുന്നേരം മെയിനായിട്ട്ള്ള കുക്കിംഗ്
ഉച്ചക്ക് ഉസ്താത് വാണ്ടാ.
ഇല്ല ഒരു നേരള്ളു ഉസ്താദിന് ഒരു നേരം കൊടുത്താ മതി ഒരു വീട്ടില്. ആഹ് എന്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാ മൂന്ന് നേരം കൊടുക്കണം.
ആഹ് രാവിലിം ഉച്ചക്കും രാത്രിം കൊടുക്കണം
ആഹ് ഇവിടെ പക്ഷേ സുഖാണ് ഒരു നേരംള്ളൂ.
ആഹ്.
അപ്പൊ കൊ അട്ത്തെട്ത്തെന്നെ വരും പെട്ടന്നന്നെവരും. ന്നാലും നമ്മക്ക് ഇതാണ് സുഖം ഒരു നേരാവുമ്പൊ അത്രക്ക് തെരക്കില്ലല്ലോ.
എന്റെ ജേഷ്ടത്തിന്റോട് രണ്ട് പള്ളിക്കത്തതാ അത് പതിനഞ്ചാമത്തീസം പതിനഞ്ചാമത്തീസം. രണ്ട് പള്ളിക്കത്തെ ചെലവാണം.
അയ്യോ പതിനഞ്ചിവസം കൂടുമ്പോ വരും നമ്മള് കഴിക്ക്ണ പോലെ കൊടുത്താ പോരല്ലോ എന്തെങ്കിലും. ക്കെ കൊടുക്കണ്ടേ അതാണ് വല്ലപ്പോഴല്ലെ നമുക്ക് വര ഇവ്ടങ്ങനെ ഭയങ്കര സ്പെ ലൊന്നും കൊടുക്കൂലട്ടോ ഇവിടെ മിക്കവാറും മീൻകറിയും ചോറും അങ്ങനൊക്കായിരിക്കും. എന്തെങ്കിലും സ്പെഷലായിട്ടുള്ള കറികൾ ഉണ്ടാവും.
ബിരിയാണിയോ മന്തിയോ.
ആഹ് അങ്ങനായിരിക്കുലേ ഉസ്താദ്മാർക്കെയ് എ എപ്പഴും അങ്ങനൊക്കെ കിട്ടികിട്ടി ഉസ്താദ്മാർക്കന്നെ മടിപ്പാവും. അവർക്ക് വേണ്ടാതാകും. സ്ഥിരം ഇത് തന്നെയാണ് ഇപ്പ ഇന്നലെ ഇവ്ടെ അടുത്ത് തന്നെ വീട്ടിലാരുന്നു ആദ്യത്ത ഗീ റൈസും ചിക്ക് ക്കനും ആരുന്നു അപ്പ ഇന്നും അത് തന്നെ നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ ഇവിടെ എല്ലാവർക്കും മീനാണ് ഇഷ്ടം നമ്മുക്ക് മാ ത്രേ ഉള്ളൂ ചിക്കൻ നോൺ വെജും ചിക്കനൊക്കെ ഉമ്മച്ചി വാപ്പച്ചിക്കൊക്കെ അവർക്കൊക്ക ഫിഷ് ആണ് കൂടുതല് ഇഷ്ടം അപ്പ അത് നമുക്ക് ഇഷ്ടമുള്ളതാണല്ലോ നമ്മള് ഉസ്താനും കൊടുക്കാ
ആ
അപ്പ ഇവട് ഇവിടങ്ങ്നെയാണ് ഇവിടെ മീനാണ് മെയിൻ പെരുന്നാളായാലും ഇവിടെ ചിക്കന്റെ പരിപാടി ഇല്ല
ഏ ഇല്ലേ
ഏഹ്ചിക്കൻ മീൻ വാങ്ങും കറി വെക്കും ചോറ് പിന്ന ഒരു തോരന്ണ്ടാവും ഇഞ്ചിക്കറി ഉണ്ടാക്കും അങ്ങനത്തെ കറികളാ
അല്ലാം പെരുന്നക്കോ
ആഹ്ഇവ്ടെ ഞാനാ എന്റെ വീട്ടി ഇപ്പം പോകുമ്പഴാണ് ഞങ്ങള് നെയ്ച്ചോറ് കഴിക്കണ. വീട്ടിലൊക്ക നെയ്ച്ചോറും ബിരിയാണിയക്ക ആയിരിക്കും
ആഹ് ആഹ്
ഇവടെ ഇണ്ടാക്കൂല ഇവടെ രാവിലെ ഞങ്ങള് ചിക്കൻ കറിയും കഴ്കി കഴിഞ്ഞാ. രാവിലത്തെ ചായക്കെടുക്കും എടുക്കും
അത് ശരി
അങ്ങന അല്ലാതെ വേറെ ഉച്ചക്കൽ എനിക്ക് ബിരിയാണി എന്നുന്ന അപ്പ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സ് പൊറത്തുള്ളോർക്കൊക്ക അതിശയോണ് പെരുന്നാളായാലും നെനക്കൊരു മാറ്റം ഇല്ലാന്ന് പറഞ്ഞ്
ആഹ് അതന്നെ പറഞ്ഞ നമ്മള് പെരുന്നാക്കല് ഇണ്ടാക്കാ
ആഹ് ഇവടെ ഇഷ്ടല്ലല്ലോ അത് കാരണം കൊണ്ട് അങ്ങനെ ഇണ്ടാക്ക
ആ അവടെ ആരക്ക ഇണ്ട് വീട്ടില്
ഓ
വീട്ടില് ആരക്ക ഉണ്ട്
ഇവ്ടെ ഉമ്മച്ചി വാപ്പച്ചി ഇണ്ട് പിന്നാ ഹസ്ബൻ്റ് മൂന്ന് പിള്ളേര്
ഏ മക്കള് പഠിക്കാ
സ്കൂളി പോയി ആഹ
ഏ
ഏഹ് അവ്ടെ ഇത്ര എന്താ ഇങ്ങനേണാ
അവടെ ആഹ് അവിട മൂന്നാളുണ്ട്
ആഹ് മീൻ കിട്ടിയോ കറിക്ക്
ഇല്ല ചിക്കൻ വാങ്ങിയാന്ന്
ചിക്കൻ വാങ്ങി ആഹ് ഹാ ഇവടെ ചിക്കൻ ഇരിപ്പുണ്ട് പിന്നാ ഉസ്താദ് മാർക്ക് അങ്ങനെ ചിക് ക്കൻ കൊടുക്കാത്തത് കൊണ്ട് എടുത്തില്ല ഇന്നലെയും ഇത് തന്നെയാർന്നല്ലോ അപ്പൊ അവർക്കൊരു മടുപ്പുണ്ടാവു അപ്പം മീന് ഹസ്ബൻ്റ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വല്യ മീന് എന്തെങ്കിലും വാങ്ങിക്കും അങ്ങനെ അത് കറിവച്ച്
അസ്സ്നാട്ടില് തന്നെ
ആഹ് ഇണ്ട് ഇണ്ട്
ഏ
അങ്ങനെ നിങ്ങള ഹസ്ബൻ്റ് പൊറത്താണോ
ആഹ് അപ്പൊ വന്നതാ ഈ മാസം പോവും രണ്ടു മാസം
അതെല്ലേ എന്താണ് പഠിച്ചതൊക്കെ
ഞാനോ
ആഹ
ഞാന് പത്താം ക്ലാസ്
ഉം അതേല്ലേ ആഹ് ആഹ്
അപ്പോതിന് അപ്പൊതിന് കല്യാണം കഴിഞ്ഞണ് ആഹ് മക്കള് കഴിഞ്ഞിണ്ട്
ആഹ് വല്ല്യേ പിള്ളേരായി ആഹ്
രണ്ടാ ക്ലാസ്
രണ്ടാ ക്ലാസല്ലേ എന്റെ രണ്ടാമത്താള് രണ്ടാ ക്ലാസ്സിലാണ് ന്റെ രണ്ടാമ ത്തെ ആള് രണ്ടാ ക്ലാസില് മൂത്താള് നാലാം ക്ലാസ്
ഏഹ് ചെറ്യേ മക്കളാ
ഉം ചെറ്യേ മക്കളാണ് ഏറ്റവും ചെർത് ഒന്നര വയസ്സ്. അവടെണ്ട് അപ്പ പിന്നെ ഇങ്ങനൊര്ത് വന്നപ്പ ഇങ്ങനെ ങ്ങനെ
ആഹ് ആഹ്
ഇനിപ്പ ലഞ്ചൊക്കെ ആക്കണ്ടലേ മഴ ചതിച്ചല്ലേ ഇവടെ ജസ്റ്റ് റ്റൊന്ന് വെയ്ല് വര്ണ് ണ്ട് പറ്റിക്കോന്നറീല്ല.
ആഹ് ഇബടെ ഇന്നൊക്കെ ഇന്ന് ഫുള്ള് മഴന്നെ ഇങ്ങനെ മഴ വെരാ അത് വെയ്ലർക്കാ ഇപ്പ നല്ല മഴ നല്ല മഴ വെരാപ്പൊ
അതെല്ലെ ഇവടെ ഇങ്ങനെ തെളിയണ്ട് പക്ഷെ രാവിലെ മുതൽ രാവിലെ നല്ല കാറ്റായിരുന്നു
ഉം കാറ്റും മയീണ്ടായ്നിം
ആഹ് കാറ്റും മഴീണ്ടാര്ന്നു വടെ ഇപ്പ തൊക്കെ മാറി തെ ക്ലൈമറ്റ് റ്റൊക്കെ നല്ല വെയ്ലൊക്കായി വര്ണ് ണ്ട് ഇനി പറ്റിക്കോന്നറിയില്ല
അതങ്ങനെ വന്ന്ങ്ങാണ്ടെയ് ഞമ്മളളെയ് ഡ്രെസ്സണ് ഇടുമ്പം കഴിയും
അതന്നെ നമ്മള് ഡ്രസ്സ് ഇടാം വെയ്റ്റെയ്ത്ക്കും മഴ വരാനായ്റ്റ് ഇതന്നെ പര്പാടി ഡ്രസ്സൊണക്കാ ഇട്ക്കാ ഭയങ്കര കഷ്ട്ടപ്പാടാണല്ലേ ഈ പണി
ആഹ് അത് പിന്നെയ് നമ്മളെ പണ്യോന്നും കയ്യൂല.
ആഹ് ഇത് കൊർച്ചൊന്നല്ലല്ലോ കുഞ്ഞി മക്കള്ള്ളോണ്ട് ഇഷ്ട്ടം പോലെ ണ്ടാവും.
ഇഷ്ടം പോലെണ്ടാവും ഇവിടേ ഉണ്ടാവും
ഓഹ് അപ്പൊ ഇത് തന്നെ പര്പാട്യാണ്
അലക്കലെങ്ങെനെ മിഷീൻലാ അതോ കല്ല്മലോ ഏഹ് ഞാൻ കല്ല്മ്മലാണ് അൽക്കൽ തോനെക്കേ ഉണ്ട്ന്ന്ണ്ടെങ്കി സുഖല്ലായ്മെ അങ്ങനെക്കെണ്ടെങ്കി അപ്പൊ മ്ഷീൻല്ടും അല്ലേൽ ഞാ അധികം കല്ല്മ്മക്ക് പോകലാ ഒണക്കാൻ മ്ഷീൻക്ക്ടും
ഒണക്കും ആഹ്
ഉം
ഇവടെ മറ്റേ ഓട്ടോമാറ്റിക്കായോണ്ട് ഒണങ്ങി അങ്ങനെ വെരും
ആഹ് അയ്ല് ചള്യോക്കെ അയ്ല് ചള്യോക്കെ പോവോ നല്ലോണം
ചെള്യോക്കെ പോവും ആഹ് കൊഴപ്പൊന്നൂല്ല വെള്ള ഇടൂല വെള്ളെന്നു ടൂല പിന്നെ ബാക്കിള്ളത് മ്മെന്നങ്ങനെ ചെളി ണ്ടാവില്ലല്ലോ ആഹ് അങ്ങനത്തെ പണ്യോന്നു ല്ലല്ലോ ചുമ്മാ വീട്ട്ല് വെള്ള ഇടൂല ഞാൻ ഒരുമിച്ച് സെപ്പറേറ്റ് ഇടണ്ടേ പിന്നെ വെള്ള
ആഹ് അത് സ്വന്തായ്റ്റ്ടണം അങ്ങനെ ടണം
അത് ഞാൻ കല്ലിലലക്കും വെള്ള ചെലപ്പോ വെള്ത്ത് കിട്ടൂല കോളറിന്റെ അവടെക്കെ ഷർട്ടക്കെ ആകുമ്പോ ചെളി നല്ലോണം ണ്ടാവല്ലോ ബാ ക്കി ഉള്ള സംഭവങ്ങളൊക്കെടും വെള്ക്കണം ന്ന്ള്ള വെള്ള ഷേട്ട് അങ്ങനത്തെന്നും ഇടൂല മുണ്ട് അങ്ങനെ ന്നുടൂല
ഉം
മുണ്ടൊക്കെ വല്ലപ്പോഴും ഇട്ക്കലൊള്ളൂ ഹസ്ബൻന്റ്
ആഹ്
അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു തില്ലല്ലോ അങ്ങനത്തെ പ്രശ്നോന്നുല്ല
ഉം അതല്ലേ നമ്മള് ഞാനുഅങ്ങന്നെന്നെ വെള്ളം മാത്ര ആദ്യടൂ പിന്നെ അങ്ങനെ പിന്നെ ഓല്മ്പിയാലും ഓല്മ്പിയാലും ഇങ്ങനെ തീര് താവൂല്ല നല്ലോ നാലഞ്ചട്ടോല്മ്പുമ്
അതന്നെ വെള്ളെണ് നാലെ വെള്ളയ്മ്മക്കാണ് നന്നായിട്ട് ചെളി പിടിക്ക അതൊന്നു വെള്ളുത്ത് കിട്ടാനാണ് പാട്
ആഹ്
അഹ് വേറെ
അല്ല ഞമ്മള് ഈ ഡ്രസ്സ്‌മ്മല് നൂല്ണ്ടാവൊ അയ്മല്ങ്ങനെ നൂലോ അങ്ങനെ തൊപ്പോന്തിയ മാര്ക്കല്ലെ ണ്ടാവും അല്ക്കുമ്പോ
നൂല്
നമ്മളുണ്ടാവുല്ലേ ഈ കർപ്പുമലൊക്കെ നമ്മക്ക് നല്ലോണം കാണാം നൂല ഇങ്ങനെള്ള സൈസ്
ആഹ് നൂലും നൂല് പിടിക്കലുണ്ടോന്നല്ലേ അങ്ങനെ കൊയ്പല്യ കൊയ്പ്പ ണ്ടാവലില്ലോ ട്ടോ വല്ലാം എന്തെങ്കിലും ജീൻസുമേ ഒക്കെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കി തന്നെ മറ്റേ ലിന്റ് റോളർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധന വാങ്ങിക്കാൻ കിട്ടും
ആഹ് അത് ആഹ്
അപ്പആഹ് പശ വെച്ചട്ടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കൻ പറ്റും കയിൽ പിടിച്ചിട്ട് നമ്മുക്ക് ഡ്രസ്മ്മെ
ആഹ് അല്ല അങ്ങനത്തെ ക കര്ണ്ടിനെയ് കുത്ത്ണ്ണ്ടല്ലോ
ആഹ് ഹസ്ബൻഡറിന്റെ ഡസ്സ് മേ മെയിനായിട്ട് അങ്ങനെന്തെങ്കിലുംക്കെ ഉണ്ടെങ്കിൽ പിടിച്ചാല അറിയയുള്ളൂ ഞങ്ങള ഒന്നും അറിയലില്ല അപ്പൊ ഹസ്ബന്റ് അത് വാങ്ങിച്ച് വിച്ചിട്ട് ഹസ്ബന്റ് അത് തന്നെ ചെയ്യാം പോവാൻ നേരത്ത് അത് വെച്ചിട്ട് ജസ്റ്റ് വൈപ്പ് അപ്പൊ ആഹ് ലിന്റെക്കെ അതുമമ്പ പിടിച്ചോളും എല്ലാ നൂലുകളും
ആഹ്
വേറെ പ്രശ്നങ്ങളൊന്നുല്ല സുഖാണ് നമുക്ക് ഇവിടെ ണ്ടായിര്ന്ന് ശമിയാണ് ഞാനിപ്പ ഈ ഡെലിവറി കഴിഞ്ഞെൽ പിന്നെ അത് കംപ്ലയിന്റ് ആയപ്പം ഈ ഓട്ടോമാറ്റിക്കിലോട്ട് മാറ്റിന്നൊള്ളൂ നമുക്ക് അടുത്തല്ല നമുക്ക് പൊറത്ത ഒരു വാഷ്റൂം യൂസ് ചെയ്യാത്തത്ണ്ട് അവിടൊണ് മെഷീൻ വെച്ചേക്ക്ണത് അപ്പൊ നമുക്ക് സേമിയോ പറഞ്ഞിട്ടുണ്ടെങ്കി എപ്പഴും എപ്പഴുങ്ങനെ തിരിക്കാൻ പോണല്ലോ പൈപ്പ് തുറക്കാനും അടക്കാനും ഓഹ് ഭയങ്കര ടാസ്കാര്ന്ന് എനിക്ക് കറങ്ങി പോണം നമ്മളെന്തെങ്കിലും പണിയിലായിരിക്കും പൈപ്പിനാണെങ്കിൽ സ്പീഡില്ലാത്തുകൊണ്ട് നറയേമില്ല അപ്പൊ പിന്നെ അങ്ങനെയപ്പ മടുത്തത
കെണറകണ്ടോ വീട്ടില്
കെണാറ്ണ്ട് കെണാറ്ണ്ട്
നമ്മൾ ബടെ അന്റെ പൊർത്ത് കുൾബാ പുറത്തെ ബാത്റൂമിലേയ്നി നമ്മക്ക് ബടെ വെക്കാൻ സൗഗര്യം ഇല്ലാത്ത പോയ് ആഹ് പിന്നെ ഇങ്ങട്ട് പിന്നെ വേറ തറട്ടങ്ങനക്കിയാണ് പ്പടുത്തന്നെണ് ആഹ് ബാത്റൂമിലായന്ന് നല്ല അല്ല ബാത്റൂമ് ലയ് ആഹ് ആഹ് അവിടെന്നെച്ചേ ബാത്റൂമിലായന്ന് ന്റെ മെഷീൻ എത്തും പറ്റല്ലയ്നി അപ്പ പുതിയന്റെമാരിണ്ടയ്ന് പുറത്ത കറക്കിയോട് കൂടി മക്കൾ മക്കളെ വരിം കുറിം ആക മിഷീന് താക്കി
പോയി ആഹ് അതാണ് വെയിലു കൊള്ളാത്ത കൊള്ളാടുത്തോട്ത്തും വെക്കണം വെയിലു പെട്ടന്നു ആക്സസ് ചെയ്യാത്ത അടുത്ത് വെക്കണം ഇവിടെ പിന്നെ മെഷീത്തിന് വേറരു കൊഴപ്പുണ്ടായില്ല അങ്ങനെ ഭംഗിക്കുറവ ഒന്നും ഉണ്ടായില്ല മറ്റത് അപ്പുറത്തെ വീട്ടിൽ അപ്പോർത്തക്കെ ഫുള്ള് പുറത്ത് വെച്ചിട്ട് ഫുള്ള് പോയി വെയില് കൊണ്ടിട്ടേ ആ പ്ലാസ്റ്റിക് ഒക്കെ പോയി പക്ഷെ ഞങ്ങടെ മെഷീന് ഒരു കൊഴപ്പുണ്ടായില്ല ആ കറങ്ങളില്ലാന്നുള്ളൂ
അപ്പൊ നന്നാക്കിച്ചാഴിഞ്ഞോ
കണ്ടില്ലാരുന്നൊ ഓട്ത്തെപ്പൊ റ്റാ ഹ് മറ്റേ മാറ്റ് ചവിട്ടി കാര്യങ്ങളൊക്കെ കഴുകുമ്പോഴേ നമുക്ക് പറ്റ എനിക്ക് പ റ്റ്ണില്ല മറ്റേലിടാൻ പറ്റില്ലല്ലോ ഓട്ടോമാറ്റിക്കലി ചവിട്ടിയൊന്നും ഇട്ടാ കുഴപ്പൊന്നുല്ല എനിക്കെന്തോ ഒരു തൃപ്തി കുറവാണ് സെമിയില് കഴുകണമാതിരി മറ്റേതിലിടുമ്പോ
കൊറേ വട്ടം ങ്ങനെ വെള്ളത്തിലൊലുമ്പാനേ
ആഹ് അപ്പൊ പിന്നെ ഞാൻ അതിലിടാറില്ല അപ്പൊ മ റ്റേത് കൊടുക്കാണ്ട് വെച്ചായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡില് വെച്ചിട്ടുണ്ടെങ്കില് നിക്ക്ട്ടോ നോക്കട്ടെട്ടാ ഓക്കേ ട്ടാ ഓക്കെ